ഹലോ
ആ ഹലോ എന്ത്‌
മാ എന്താ അവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുണതാ ജോലിയൊന്നുല്ലാ
അതെ പണിയാളൊക്കെ ഒതുങ്ങിയാ
ഹ് നിക്ക്‌ ഒതിങി വാടെ ഞാൻ എന്ത് വാടെന്ന് ഇല്ല ഞാൻവിടെ പ്രസവിച്ചക്കടക്കാണ് ഹ് ഹ് ഹ ഹാ പ്രസവ പണികളൊന്നുല്ലാ പ്രസവം കഴിഞ്ഞിട്ട് ട്ടേ ഇരുപത്തൊന്ന് ദിവസം ആയിട്ടുള്ളൂന്നു
അതെ അയ് ശരി ആ
ഉം പെണ്ണ് പെണ്ണ് കുട്ടിയാണ് ഫസ്റ്റത്തെ ആണാണ്
അയ് ശെരി രണ്ടാമത്തെ പ്രസവ അല്ലേ?
ഹും രണ്ടാമത്തെ പെൺകുട്ടി
കുട്ടിക്ക് എത്രായി
ഏഴ് കഴിഞ്ഞു
എന്താണ് ഏഴു വയസോ?
ആഹ് ഏഴ് വയസു കഴിഞ്ഞു രണ്ടാം ക്ലാസ്സിലാ
ഇപ്പൊന്നു ലയിറ്റായല്ല.
ആ ആയിക്കോട്ടെ ആഹാ സെവിന്റെ ആഹ് ചെവിക്ക് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നെ ചെവീല് വേദനക്കായിട്ട്. അപ്പൊ അങ്ങനെ ഓരോ വർഷം ഓരോ വർഷം രണ്ടു ഓപ്റേഷം കഴിഞ്ഞതാ. അപ്പ പിന്നെ ആ റസ്റ്റും കാര്യങ്ങളും ളൊക്കെ കഴിഞ്ഞ് അപ്പത്തിനും മോന് വെൽതായി.
അതെ.
പിന്നെ രാത്രിക്കെന്താ ഫുഡോ എ
രാത്രീക്ക് രാവിലെ ഇണ്ടാക്കണതന്നെ രാവിലെത്തന്നെ ഞങ്ങള് രാത്രി കഴിക്ക്യാറ് അല്ലാതെ വേറെ പ്രത്യേയിച്ച് വേറെ ഇണ്ടാക്കൊന്നുല്ല എന്തെങ്കിലും ഇപ്പൊ എല്ലാ കോഴിമു ഇപ്പ ണ്ടാക്ക പപ്പടം കാച്ചാ അങ്ങൻത്തൊക്കെ രണ്ട് വേറെന്നെ
അങ്ങനെന്തെകിലും കൊടുക്കാ ആഹ് കൊറവ്ണ്ടെങ്കില്ലേ? കൂട്ടാന് കൊറവ്ണ്ടെങ്കി ലേ
പിന്നെന്താ പറയ്. എന്താ സിസ് ചെറിയാനോറന്നോ?
ആ എങ്ങനെ ഏഹ് സിസേറിയനല്ല. അല്ലേ നോർമലാണ്.
ആണേ
അവടെ റേയ്ഞ്ചിന്റെ പ്രശ് നം ണ്ടോ?
റെയ് ഞ്ചിന്റെ റെയ്ഞ്ചിന്റെ പ്രശ് നം ആ ഇണ്ട് ഞാനേ അകത്താണ് അതുകൊണ്ട് റേയ്ഞ്ചിന്റെ പ്രശ്നം.
ഇണ്ട്ലേ?
പിന്നെ?
ആ ഇവിടെ റേയ്ഞ്ച്ണ്ട് പിന്നെ വൈഫൈ ആയോണ്ടേ ഇപ്പം റേയ്ഞ്ച് ഇല്ലാത്ത പ്രശ്നൊന്നുല്ല.
പ്രശ്നണ്ടാവില്ലാലേ?
ഉം ഇപ്പ കിട്ടല്ണ്ട് മയ വല്ലാ ങ്ങട്ട് മയക്കാറെക്കെ ഇങ്ങനെ ആയ് കാട്ട ക്കെ വന്നാല് പോവും
അല്ല പിന്നെല്ല പ്രസവിച്ചു കെടക്കുമ്പോ നമ്മളങ്ങനെ ഫോണിലൊന്നും നോക്ക
അതൊന്നും പാടൊന്നുംല്ല ഞാ പിന്നെ വേറെ യൂ ട്ടുബും ഇൻസ്റ്റഗ്ര അങ്ങനൊന്നും കാണുന്നുവില്ല ഇതിപ്പോ ഇങ്ങനെ ഇ തിന് മാത്രം യൂസ് ചെയ്യും ഫോണാട വെക്കും
ആയ് ശെരി എന്താച്ച ഞാനും ഇങ്ങനെ പ്രസവിച്ച് കെടുക്കുമ്പോ ഫോണ് തൊടൻ ന്നെ സമ്മതിക്കാറില്ല
ആഹ് ഇവിടെ ഉമ്മ ചീത്ത പറയ്ന്ന്ണ്ട്ന്നെ ഞാൻ കല്യാണം കഴിച്ചു കൊടു ത്താണേ
ആ കല്യാണം അതെ അതെന്താ ത്
ഞാൻ ഇവടെ രണ്ടാ അവടെ അവടെ ആരുല്ല ന്റെ വീട്ടില് ഇന്റെ കല് എന്താ കല്യാണം കഴിച്ച് കൊടു ത്ത്‌ ഇവടെ ഉമ്മേം പിന്നെ അഞ്ച് നാത്തുമാരും പിന്നെ എന്റെ ഇക്കയാണ് ചെറുത് അപ്പൊ എന്റെ വീ ട്ട്ലാരുല്ല
ഉം
ഇന്റെ ഉമ്മ മരിച്ചിട്ട് പതിനാല് വർഷയി ഉപ്പല്ല ഉപ്പ മരിച്ചിട്ട്പ്പൊ ഒരു വർഷായി
അയ്യോ അത് ശരി അപ്പൊ വീട്ടില് ആങ്ങളമാരോ ചേച്ചിമാരോ അങ്ങ
ഭാര്യമാര് രണ്ടാള് വേറെ പോയിക്ക്ണ ഒരാള് വീട്ടില്ണ്ട് ആ പിന്നെ ഇന്റെ മോന് സ്കൂളും മദ്രസൊക്കെ ഉണ്ടായോ ണെ ഇവിടെ കിടന്നാ മതിയർഞ്ഞുമ്മ
അശരി അല്ല ഉമ്മ കൊഴ ഇപ്പൊന്നുല്ല നല്ല പോലെ നോക്കണ്ടെ പിന്നെ
ആ കൊഴപ്പൊന്നുല്ല ഒരാളെ ആക്കിക്കണ അപ്പൊ അങ്ങനെ ഉമ്മാക്ക് വയ്ക്ക്ണ മാരി മ്മ നോക്കും പിന്നെ ഉമ്മാക്ക് അടിച്ചലും തൊടക്കലു ഒന്നും അങ്ങനെ വെയ്ക്കൂല. അപ്പൊ കൈകീന ഓപ്പറേഷൻ കഴിഞ്ഞിട്ടെ അങ്ങനെ വേറെ ആളാക്കിക്ക്ണ് അതുകൊണ്ട് പിന്നെ കൊഴപ്പന്ന്
ത്തുമാര് അല്ല നാത്തൂമാരല്ലേ പറഞ്ഞത് നാല അവര് കല്യാണം കഴി
ആഹ് അതൊക്കെ ജോലിയൊക്കെ കല്യാണം ജോലിയൊക്കെ കിട്ടിട്ട് കല്യാണം കഴിച്ചിക്കുന്നത് ര ഒരാള് ചെറിയ നാത്തു ഗൾഫിലാണ് വലിയ നാത്തൂന് ഇപ്പൊ ഗൾഫന്ന് വന്ന് ക്ക്ണ്
പിന്നെ നാലാളുണ്ട് പി പിന്നെ മൂന്നാൾക്ക് ജോലിണ്ട് പിന്നെ അവരൊന്നും കട്ടൂല നോക്കാനിട്ടു മക്കളും കാര്യങ്ങളൊക്കെ ട്ടങ്ങനെ കഴിയുന്നു
അപ്പൊ അവരൊക്കെ കൊണ്ടേ കൊടുത്താ അത് ഇവിടന്നെ
ആഹ അവല് കൊണ്ടുപോയിടുത്താണ്
അതെ അപ്പൊ ഒരു ആൺകുട്ടിയെള്ളൂ അതെ പ കൊഴപ്പില്ല പിന്നെ വേറെ ആരും നോക്കാ ഭർത്താവ് എന്താ ചെയ്യണ ഭർത്താവ് കടയില ഞാനാദ്യം നാത്തൂമാര് ഇപ്പൊ പെട്ടെന്ന് ന്ക്ക് പോയത് എന്താച്ചാലും ഇങ്ങനെ ഏട്ടന്മാരുടെ ഭാര്യമാരുണ്ടാവില്ല അങ്ങനെയാണെങ്കെ
ആ ആ് അവിടെ നാത്തുമാരുണ്ട് മൂന്നാള്ണ്ട് ഇവിടത്തെ നാത്തൂനെന്നാ പറയാങ്ങ
ആഹ അല്ല നാത്തൂ നന്നെ പറയ്യ ഞങ്ങള് നാത്തൂനന്ന് ന്നെ പറയാ ഞാന് ട്ടെന്ന് നമ്മള് എന്താ പറയാ ഇപ്പൊ എന്താണ് ഏട്ടന്മാര് ഇണ്ടാവില്ലേ അവരുടെ ഭാര്യമാരുണ്ടാവില്ലേ അവരെന്ന്താ മുത്തശ്ശി അങ്ങനെ എന്തൊ കബറയല്ല അങ്ങനെ പറയാ ജേഷ്ട്ടത്തിമാരില്ലേ നിങ്ങൾ പറയണത്
ഏട്ടൻ
ട്ട ഇപ്പ ഒരു ബ്രദറുണ്ട് വിചാരിക്ക ഒരു ബ്രദറുണ്ട് വിചാരിക്ക താവിന്
ആഹ മനസ്സിലായി ആഹ അതിന് മൂത്തച്ചി എളേച്ചിങ്ങനെ പറയാ
അത ഞാൻ പെട്ടെന്ന് നാത്തൂന്ന് പറഞ്ഞപ്പള അങ്ങനെയാണ് പോയത്
ആഹ ആഹ
ഉം
പിന്നെ അവിടെ മഴണ്ടോ
ഇല്ലല്ല ഇന്ന് മഴൊന്നുംല്ല ഇന്ന് വെയിലാണ്
ആഹ് ശരി ഇവിടെന്ന് രാവിലെ തൊട്ട് മഴ ന്നെ ആയിരുന്നു പക്ഷെ വൈകുന്നേരൊക്കെ ആയപ്പോ ഒന്നിങ്ങനെ കുറഞ്ഞു
ഉം അത് ശരി
പിന്നെ എന്താങ്ങട്ട് കൂട്ടാനൊക്കെ
ഇന്ന് കൂട്ടാന് എന്നാ
കുക്കിങ്ങിന് താല്പര്യണ്ടോ
ആഹ് താല്പര്യം ആഹ് ഇല്ല ഇതൊന്നുല്ല കൊഴപ്പില്ല
നല്ല കുക്കിയോ
ആഹ് ഒരു
ആഹ്
ഉം ഉ
വീട്ടിലാരൊക്കെണ്ട് അസ്
ഇവിടെയാ ഇവടെ ഏന്താണ് ഏ ഏട്ടന്റെ അച്ഛനും അമ്മെണ്ട് പിന്നക്ക് ഒരു കുട്ടീണ്ട് കുട്ടിക്കിപ്പൊ ഒരു വയസ്സ് കഴിഞ്ഞ് ഒരു വയസ് എട്ടും മൂന്ന് മാസൊ ആയി പിന്നെ പിന്നെ എന്താണ് ഭർത്താവ് നാട്ടിലില്ല ഗൾഫ് ഇല്ലാണോ അതേലെ ഞങ്ങള് മൂന്നാളെന്നെ ഒള്ളൂ ഇപ്പ വീട്ടില് പിന്നെ ഇന്റെ വീട്ടില് അമ്മ ഇണ്ട് ക്ക് ഒരനിയത്തി ഇണ്ട് അച്ഛൻ മരിച്ചിട്ട്പ്പോ അഞ്ച് വർഷായി
ആനി യത്തിന്റെ കല്യാണം ഞൻ ക്ക്ല്ലേ
ഇല്ല ഇല്ല അനിയത്തിയുടെ യുടെ കല്യാണം കഴിഞ്ഞിട്ട്ല്ല പിന്നെ ഏട്ടനൊര് ചേച് ച്ചി ന്റെ ചേച്ചിടെ കല്യാണം കഴിഞ്ഞ് കുട്ട്യോളൊക്കായി
ഉം നിങ്ങളെ എവട്ക്കാ കല്ല്യാണം കഴിച്ചിക്ക്ണ്
എന്നെ അടുത്തിക്കെന്നെ വീടിന്റെ അടുത്തിക്കെന്നെ പിന്നാ സ്ഥലം പറയാൻ പറ്റില്ലാ ഇതില്
ആ പിന്നെ വേറെന്തൊക്കെ
പിന്നെന്താ ആ പിന്നെന്താ പറയ്ന്നെ താണ് മൂത്ത ആൺകുട്ടി
ആ മുത്തത് ആൺകുട്ടിയാണ് ഒന് രണ്ടാം ക്ലാസ
ഓക്കെ രണ്ടാമത്തെ ഇപ്പം പെൺകുട്ടിയല്ലോ പ്രാസവിച്ചെക്കണത് പെൺകുട്ടി ഉം കുഴെപ്പൊന്നും ഇല്ലല്ലോ കുട്ടിക്ക്
പിന്നെ വെറെ എന്തൊക്കെ പിന്നെ രാത്രിയിലൊക്കെ നേരത്തെ ഫുഡ് കയ്ച്ച് കെടാക്കുവോ
ഒര് ഒമ്പത് മണിയൊക്കെ ആവുമ്പോ ഫുഡ് കഴിക്കും പത്ത് മണിയൊക്കെ ആവുമ്പോ അങ്ങനെ കെടാക്കും
മ് അത്രക്കെ ആവാ അല്ലേ
നിങ്ങള് നേര
ഉം ഉം ഇവടെ നേരത്തെ ഫുഡ് ആയിക്കും നേര്
ആ നേരത്തെന്ന് പറയ്മ്പോ നേരത്തെന്ന് പറയ്മ്പോ
ൻ്റെ നിസ്കാരം എട്ടര എട്ട ഇരു ആാ എട്ട് മണി ഒക്കെ ആവുമ്പോത്തേന് നിസ്കരിക്കും പ്പം എട്ട് മണി ആവണെള്ളല്ലോ അത് കഴിഞ്ഞ് അമ്മ ഫുഡായ്ക്കും
ഉം
പിന്നെ എൻ്റെ മോന്ക്ക് നേരത്തെ മദ്രസ്തെ പോണേ
ആ അപ്പം നേരത്തെ കെടുക്കൂല്ലേ
ഉം ഏഴ് മണിന്റെ മുന്നേ വണ്ടി വെരും ഓട്ടോയിലാണ് പോണാത് അപ്പൊ ആറേ അ ഇത് കാമത്തിന് റെഡി ആവണം
ആ ശെരി
മ് ചായ കുടിക്ക ണം അതിന്ഹെ ദോശയാണെങ്കിൽ ഒരു ദോശ കഴിച്ചിട്ട് ഒരു പൊട്ടെങ്കിലും ഒരു പൊട്ട് കഴിച്ചിട്ടൊക്കെ പോവുക അപ്പൊ ഉമ്മാക്ക് നേരത്തെ എണീ തന്നെ പിന്നെ സുബിഹി നിസ്കരിക്കനെങ്കില് ഓ അ അഞ്ച് മണി അഞ്ചരക്ക്‌ എണീക്കണം ആ അഞ്ചരക്കെ
മ് ഇന്ന് ആപ്പന്റെ അല്ലേ തന്റെപ്പോ രാവിലെമ്മ കുളി കാര്യങ്ങളൊക്കെ കയിനൊക്കെ ആള് കൂടള്ള ആളാണ് നോക്കണത്
ആ എന്റതല്ലേ ആ നിന്റത് നോക്കൂ ഞാന ഒൻപത് മണിയൊക്കെ ആകുമ്പത്തന് കുളി കയും
അതെല്ലേ അപ്പൊ അവര് അവര് കുളിപ്പിച്ചു ശരിയ്യാ
ആ അവള് കുളിപ്പിച്ച് തരും അടിച്ചു വാരി തുടക്കണം അതൊക്കെ ചെയ്തു തരും പിന്നെ ഭക്ഷണം ഉണ്ടാക്കി തരും
ആ വേണ്ട മരുന്നുകളൊക്കെ ഉണ്ടാക്കി
ആ അ ൾ ഉണ്ടാക്കി തരും ലേഹ്യം ഉണ്ടാക്കി ഈത്തപ്പായ ലേഹ ഉണ്ടാക്കിക്കുന്നു പിന്നെ നെയ്യും പഞ്ചസാര അറിയുന്നതുണ്ട് അത്ണ്ടാക്കിക്കണ്
നെയും പഞ്ചസാരെ അതെന്താ
ആ അതൊരു ലേഹം മാരെന്യ ന്നെ നെയ്യും പഞ്ചസാരി ഉണ്ടാക്കപരിമം മറ്റേ മറ്റേ എന്താ പറയാ കുഞ്ഞുള്ളി ആകുഞ്ഞുള്ളി ആ അതും ചെറിയ ആഹ ശരി പിന്നെ ന്നെ ഉള്ളി മറ്റേ ചെറിയ ജീരക ല്ലേ അതെ കുഞ്ഞജീരഗം അതും പിന്നെ എന്തൊക്കാ അയിൽ നെയ്യൊക്കെ ചേർത്തിട്ടാണ് എന്തൊക്കെ ചേർക്കുന്നുണ്ട് അയിൽ
മ മറ്റേ വൈദ്യശാലയിന്ന് മരുന്നുകുകളൊക്കെ വാങ്ങിയ
മരുന്ന് ചേർത്തത് ഈത്തപ്പായാലേഹ്യത്തിക്കാണ് ഈത്തപ്പഴം കുഞ്ഞുള്ളി ഒക്കെ ഇട്ടിട്ട് ഒരു ലേഹ്യണ്ട് അതിലേക്കാണ് മരുന്ന് ചേർത്തക്ന്നത് ഇതില് മരുന്ന് ചേർത്തിട്ടില്ല നിങ്ങൾ മരുന്ന് ചേർത്തിട്ടാ ട്ടാ ഇണ്ടാക്കല്
ഞങ്ങളോ ഞങ്ങൾ മരുന്ന് ചേർത്ത് ആ മരുന്ന് ചേർക്കൊക്കെ ചെയ്യും ഉള്ളിലേഹ്യം ഉണ്ടാക്കുമ്പോ മരുന്ന് ചേർക്കില്ല അല് ശർക്കരയാണ് ചേർക്ക ചെറിയ ഉള്ളിൊക്കെ ഇട്ട് ശർക്കരൊക്കെ ഇതാക്കിട്ട് അങ്ങനെ എന്തോ ഒരു പരിപാടിണ്ട് അത് പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ട് വെളുത്തുള്ളിയുടെ ഒരു ലേഹ്യം ഉണ്ടാക്കണ്ട ഉണ്ടാക്കും പിന്നെ കുക്ക ലേ ഒക്ക ഉണ്ടാക്കും ന്താണ ചുപ്പ പറയ ചുക് ചുക് അതായത് ഇഞ്ചില്ല ഇഞ്ചിയും ശർക്കരയും കൂടിയിട്ട് ലേഹ ഉണ്ടാക്കി കഴി അങ്ങനെ പിന്നെ അങ്ങനെ അങ്ങനൊക്കെ പരിപാടികൾ
ആ ശരി ആ ഓക്കെ
ഹലോ ഹലോ ഹലോ